ഹലോ ഹലോ ആഹ് കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെയാ വിശേഷം
സുഖം തന്നെ ഇങ്ങക്കോ
എന്താ സുഖായിട്ട് പോണ് മഴയൊക്കെയുണ്ടോ
മഴ ഇന്ന് കൊറവാണ്
ആഹ് ഞങ്ങക്കും ഇവിടെ കൊറവാണ് പക്ഷെ വേറെ കുറേ ആൾക്കാരോട് ചോയ്ച്ചപ്പൊ സമയത്ത് എല്ലാർക്കും നല്ല
ആണോ ഇവിടെ ഇന്ന് രാവിലെ ചെറിയ മഴയിണ്ടായിരുന്നു എന്നല്ലാ തെ ഇപ്പവൊന്നും മഴയില്ല
ആഹ് ഇപ്പ മഴ പിന്നെ ഉച്ചക്ക് ജസ്റ്റൊന്ന് ചാറിങ്ങാണ്ടങ്ങനെ പോയി
ആഹ് ആഹ് അതെ ഇന്നലെയൊക്കെ നല്ല മഴയും ഉം അലേർട്ടൊക്കെ വന്നി
ആഹ് അലേർട്ട് ഞാനൊന്ന് പേടിച്ച് എന്താപ്പത് കരുതി ഞങ്ങള് പൊറത്തേരുന്ന് ഞങ്ങള് കൊറച്ച് കാലം പൊറത്തേരുന്ന് അപ്പോ ആ യുദ്ധത്തിന്റെ സമയത്തൊക്കെ പൊറത്തേന്ന് അന്ന് അവടെ ഇതേ പോലെയാന്ന് എടക്കെടക്ക് ഇങ്ങനെ അലേ ർട്ട് വന്നോണ്ടിരിക്കും ഞാൻ വന്ന് അവിടുത്തെയൊരു ഫീല് പെട്ടന്ന് നമ്മൾ ഉറങ്ങിക്കിടുന്ന സമയ ത്ത് തന്നെ പെട്ടന്ന് ഇങ്ങനൊരു മെസേജ് പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീക്കും അപ്പോ മോളും ഉണ്ട് അതേപോലെ ച്ചേ ഇതെന്താ നമ്മള് അവിടെ ചേച്ചിയുണ്ട്
ആഹ് അതാ ഇപ്പ ഇവിടെയും അതുപോലെ തന്നെ മഴേന്റെ ടൈമിലൊക്കെ ഇങ്ങനെ അലേർട്ട് വരുന്നുണ്ട്
ആഹ് അല്ല ഒരു വിധത്തില് നല്ലതാണ് നമു ക്കൊരു ജാഗ്രത നിർദ്ദേശമായി പോകലാ അപ്പൊ അങ്ങനെ എത്ര പേരാ അപ്പൊ ഞങ്ങളുടെ നാട്ടിലാണ് ഇപ്പോ ഒരു നാല് കുട്ടികള് ഇപ്പോ അടുത്തെ ഇടിമിന്നലേറ്റ് മരി ച്ചല്ലോ അത് ഏകദേശം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലാണ് ചാനൽ പതിനെ ട്ട് വയസ്സായ കുട്ടികളാ അവര് ഒരു മലയുണ്ട് അപ്പൊ മലേന്റെ മുകളിൽ ഇപ്പോ കുട്ടികൾക്കൊരു വൈബ് തേടി പോകലാണ് അങ്ങനെ അതായതാണ് ആ സമയത്തായ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു ഇടി പിന്നെ മിന്നലും അതില് ബാക്കി ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ തെറിച്ച് പോയി ഈ നാല് കുട്ടികള് മരിച്ചു
ഓ അങ്ങനെയാ
ആഹ് അവരോട് ചോദിക്കുമ്പോ ഒപ്പം ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല ഒരു സൗണ്ട് കേട്ടത് മാത്രം ഓർമ്മയുണ്ടന്ന് പറയണ്ട് വേറൊന്നും അവർക്ക് ആർക്കും ഒന്നും ഓർമ്മയില്ല
പെട്ടെന്നായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതാ ഇനിയിപ്പ അങ്ങോട്ടേക്ക് മഴ നന്നായി കഴിഞ്ഞാല് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു
ആഹ് അതെന്നെ ഉരുൾപൊട്ടൽ ഇതന്നെ പ്രകൃതി ദുരന്തങ്ങൾ തന്നെല്ലേ കാര്യായിട്ട്ള്ളത് എങ്ങനെ ഇണ്ടാവാണ്ടിരിക്ക് ഒരു മരം നമ്മൾ ന നട്ടുപിടിപ്പിക്കല് ഏതും ഇല്ല വെട്ടി നശിപ്പിക്കാതിരിക്ക ആണെങ്കിൽ അത്രയും നല്ലത് ഇതിപ്പൊ ഒരു ഇപ്പ ആദ്യന്ന്റഞ്ഞു കഴിഞ്ഞാൽ ഒരു തറവാട്ട് വീട് അതിന്റെ ചുറ്റുപോറും ഒരു ഒരു ഏക്കറിനകത്തോ അല്ലെങ്കിൽ അമ്പത് സെന്റിനകത്ത് കേറി തറവാട്ട ചു വീട്ണ്ടാവ അതിച്ച് വീടിന്റെ ചുറ്റുപാരം നാടും പ്ലാവായിട്ടും മാവായിട്ടും തെങ്ങായിട്ടും ഫുള്ള് മരങ്ങള് കാര്യങ്ങള് പിന്നെ അവർക്ക് അഞ്ച് മക്കളാണെങ്കിൽ അഞ്ച് മക്കൾ ഓരോ ഓഹരി പോയി പിന്നെ അതില് ഓരോ വീടാളായി ഓരോ പത്ത് സെന്റിൽ ഓരോ വീടും ഓരോ കിണറും അത്ര മാത്ര അത്രയല്ലേ ഉള്ളൂ അതിനുള്ള സാന സ്ഥല ഉള്ളൂ ഇപ്പ പിന്നെ ഇപ്പൊ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ
ഇല്ല ഇല്ല ഇപ്പൊ സ്ഥലവും കുറവാ മരം ഒരു തെങ്ങ് വരെ വക്കാ ക്കാനുള്ള സ്ഥലം ഇല്ല
സ്ഥല ഇല്ല അപ്പൊ പിന്നെ പിന്നെ മറ്റേ ബഡ് തൈയ്യാളൊക്കെ വാങ്ങിച്ചൊട്ന്ന്ങ്ങാണ്ട് കുറേ ബ് ഇതിൽ അയി ഇതെന്നെ നമ്മളെ പിന്നെ ഡ്രമ്മിലാക്കിയിട്ടും ചട്ടിയിലാക്കിയിട്ടൊക്കെ ആളുകൾ വെച്ചു തൂക്ക്ണത്
അതെ ഇപ്പം ടെറസിന്റെ മേലെ അങ്ങനെ കൊറേ
ആഹ് കൊറേ ചെയ്തോക്കണ്ട പക്ഷെ ടെറസിന്റെ മോളിൽ ചെയ്യാൻ എനിക്കൊരു ടെൻഷൻ ആട്ടോ എന്താച്ചാല് നമ്മള അത്രയും ഭാരവും ഇതും കഴിഞ്ഞന്ന് കഴിഞ്ഞാല് പിന്നെ പറ്റുസ പറ്റോന്നുള്ളത് അറിയില്ലല്ലോ
ഇല്ല പക്ഷെ ബഡ് ചെയ്ത്ട്ട് വേഗം തന്നെ
ആഹ കായിക്കലുണ്ട്ട്ടോ ഇപ്പൊ ഞാൻ മൂന്ന് വർഷമായിട്ടോള്ളു റംമ്പൂട്ടാൻ വെച്ചിട്ട് ഇപ്രാവശ്യം അത്യാവശം നല്ല ഒരു അഞ്ചാറ് കിലോത്തിന്റടുത്ത് നമ്മൾ പ പറിച്ചു
ആണല്ലേ ആ ഇപ്പൊ വേഗം ഫ്രൂട്ട്സ് ഇണ്ടാവുന്നുണ്ട് അതുകൊണ്ട്
പക്ഷെ നല്ലോണ്ണം നമ്മള് കെയർ ചെയ്യണട്ടന്ന് വെച്ച് കഴിഞ്ഞാല് വളമ നല്ലോട്ടൊടുക്കണം എല്ലിപ്പൊടി ആയിട്ടും ചാണകായിട്ടും അതുപോലെ തന്നെ പിന്നെ വെ പിൻ പിണ്ണാക്ക് ഈ മൂന്ന് സാധനം നന്നായിട്ട് നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കായിക്കരം പെ പെട്ടെന്ന് മരം വലുതാവുണുണ്ട് നന്നായിട്ട് കായ്ക്കുണുണ്ട് ഞാന് ഇതേപോലെ ബഡ് തയ്യാള് ഇന്റെ കയ്യില് പിന്നെ റംബൂട്ടാന് ഇണ്ട് ചിക്കുണ്ട് അതുപോലെ പിന്നെ നമ്മളെ ആപ്പിൾ ചാമ്പക്കെ ഇണ്ടല്ലോ അത് പ്ലാവ് ആഹ് പ്ലാവ് മൂ പിന്നെ മാവ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെക്കെ തയ്യാള് ഞാൻ വ വെ ച്ചിട്ട്ണ്ട് ഒക്ക ഇതന്നെ നമ്മള് കൊറച്ച് ദിവസം കൊറച്ച് ദിവ്സ് സം കൂടുമ്പോ നന്നായിട്ട് വളമ ചെയ്തു കൊടുക്കണം ഒരു രണ്ട് മാസത്തിനുള്ളില് ഇങ്ങനെ കൊടുക്കണം അല്ലെങ്കി ഇങ്ങനെ മൊരടിച്ച് എല ഒക്കെ ഇങ്ങനെ ചുരുണ്ട് വരും
ഓ അങ്ങനിം ഇണ്ടല്ലേ ഞാനി നം അത് എനിക്കീ പറഞ്ഞ പോലെ അത്ര സ്ഥല ഇല്ല അതുകൊണ്ട് ചെടികളൊക്കെ വെക്കുംന്നല്ലാണ്ടിങ്ങനെ
മരങ്ങളൊന്നും വെക്കാൻ വേണ്ടി മണവം വെക്കാൻ ഇതുണ്ടാവല്ലേ നമുക്കും തന്നെ പത്ത് സെന്റ് സ്ഥലേ ഉള്ളു പക്ഷെ മുറ്റം ഏഹ് ഇതിട്ടപ്പോ ഇന്റർലോക്ക് ചെയ്യണ മുന്നേ തന്നെ ഞാൻ സൈഡില് സ്ഥലം വിടീച്ചിരുന്നു
ആഹാ അതുകൊണ്ട്
ആഹ് ആഹ് ഭാഗത്ത് നമ്മള് ഇതൊക്കെ ഇങ്ങനതെ പോൽ ഇത് കണക്കിന് തൈയ്യാളൊക്കെ ഉണ്ട് പിന്നേ ഇത് ഒക്കെ റംബൂട്ടാനും ചിക്കു ഒക്കെ നമ്മള് വീടില് ഹൗസ് വാമിഗിന്റെ മുന്നെ തന്നെ വീട് പണി നടന്നോണ്ടിരിക്കണ സമയത്ത് തന്നെ തൈ വാങ്ങിച്ചു കൊണ്ട് വന്ന് വച്ചിന്നു ഇപ്പ ഞങ്ങള് ഒരു വർഷാ ആവണുള്ളൂ ഹൗസ് വാമിഗ് കഴിഞ്ഞിട്ട് പക്ഷെ അത് അപ്പ അതുകൊണ്ട് അപ്പഴേക്കിനും നമുക്ക് വീട്ടിലിരുന്നപ്പേക്കും നമുക്ക് ഫ്രൂട്ട്സ്കളൊക്കെ പറിച്ച് കഴിക്കാനായി
അത് നല്ലതാ നമുക്ക് വീട്ടി തന്നെയാവുമ്പം ടെൻഷനും വേണ്ടാ
ആഹ് അത്യാവശ്യത്തിന് മോൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാണ് ഇതേപോലെ റംബൂട്ടാനും കാര്യങ്ങളൊക്കെ അപ്പോ അവർക്ക് അവർടെ ഇഷ്ടത്തിന് നമ്മ പൊറത്തൂന്ന് വാങ്ങിക്കഴിഞ്ഞാ ചോദിക്കുമ്പോ എന്തോരു വെലയന്നറിയോ അവര് പറയണത്
ആഹോ നല്ല വെലയുണ്ട് ഞങ്ങളിപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ പറയണ്ടാ
അപ്പന്ന് പറയുമ്പോ എല്ലാടത്തും സീസണാ എല്ലാടത്തും ഇഷ്ടം പോലെണ്ട് എന്നാലും മുന്നൂറ്റൻപത് ഒക്കെയാണ് റേ റ്റ് പറയണത് ഓരോ കിലോക്ക്
അതേ നല്ല റേറ്റോണ്ട് ഉം അപ്പം അതും കൊറച്ചേ ഇണ്ടാവേം ചെയ്യും
ആഹ് കൊറച്ച് അത് ഈ റംപൂട്ടാനൊക്കെ കാര്യായിട്ട് അതിന്റെ തൊലിയല്ലേ അത് അങ്ങട്ട് പോയി കഴിഞ്ഞാ പിന്നെ അധികം ഒന്നും കിട്ടാനില്ല അത് മന്ന് ഉം
അതെ
ഇത് ഇത് കയിച്ച് കഴിഞ്ഞാലും ബുദ്ധിമുട് എല്ലാരും ഇങ്ങനെ കാണുമ്പെ ചോയിക്കും ആഹ് ഒരു കായ തരുവോ രണ്ട് കായ തരുവോച്ചാ അങ്ങനെ കൊണ്ടുപോവും മോള് അറിയും ഉ മ്മച്ചി അത് ഒന്ന് വേഗം പറിച്ചേ ഞങ്ങളത് പഴ്ക്കട്ടെ പഴ്ക്കട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കും അപ്പേക്കിന് കാണുന്നോരൊക്കെ അങ്ങനെ ഓരോ കൊറച്ച് കൊറച്ച് അങ്ങനെ ക ചോയിക്കുമ്പോ നമ്മൾക്ക് എല്ലാർക്കും ഒര് അതാ ഇതല്ലേ ഇതതന്നല്ല്യേ ചോയിക്കണത് അപ്പോ അങ്ങനെ കൊറച്ച് പറി ച്ചു കൊടുക്കും അപ്പോ മോളറയാ സെമ്മിച്ച് കൊറച്ച് പറിച്ച് തന്നാ ഞാൻ ഇതുവരെ തിന്നിട്ടില്ലാ നമ്മളത് കൗതുകം പോലൊണ്ട് നിർത്തുന്നതാ പക്ഷെ കാണുന്നോർക്ക് ഒന്നോ രണ്ടോ ആവശ്യം ഇണ്ടാവും
അതേ അത് ശരിയാ അത് അവരിക്കും ഒരു ആകാംക്ഷ എന്തായിരിക്കും ടേസ്റ്റ്
കൂടുതലായിട്ട് ഒരു മരത്തുമ്മേ അങ്ങനെ കണ്ട് കഴിഞ്ഞാ ഒന്ന് തെ നമ്മളൊന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കട്ടെ നമുക്ക് നമുക്കും അങ്ങനെ ആഗ്രഹ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ അവര് അങ്ങനെ ചോയിക്കും അപ്പ ഞാന് അങ്ങനെ കൊടുക്കും കയ്യാറായിപ്പോ ഏകദേശം ഇനിപ്പോ മോകളില് കിട്ടാത്തോടത്ത് കൊറച്ചുണ്ട് ഇനി വല്ല തോട്ടി എന്തെങ്കിലും വെച്ചിട്ട് പറിക്കേണ്ടി വരും പിന്നെ ഇത് മറ്റേ ത് നമ്മളെ സാധാ മാങ്ങേന്റെ ഒന്നും പോയത് പഴുത്ത് കഴിഞ്ഞാ ചാടുവാ അങ്ങനെയൊന്നും ചെയ്യണില്ലേ നല്ല ഒറപ്പാണ്
ആഹ് തോട് നല്ല കട്ടിയാല്ലേ
നാ തോടാതിന് ഞെട്ടിന് തന്നെ അങ്ങനെ പെട്ടെന്ന് നമ്മള് തൊ ഒന്ന് പച്ചീനെ കൊണ്ട് ഒതായിക്കൊണ്ടന്നല്ല നല്ല ഇതിലന്നെ ഫ അതായിട്ട് സ്പീഡില് പറിച്ചെടുക്കണം അങ്ങനെ വലിച്ച് നല്ല ലാക്കിട്ട് എടുക്കണം എന്നാലെ കിട്ടുള്ളു
ഓഹോ ആഹ് ഞാനീ പറഞ്ഞ പോലെ എന്റെ വീട്ടിന്റെ കൊറച്ചങ്ങ് ദൂരെ ഒരു വീട്ടില് കണ്ടിട്ടുണ്ടാരുന്നു ഫുള്ള് അവര് വലയൊക്കെ ഇട്ടിട്ട്
ആഹ് നമുക്ക് ഈ ആവലുകള് ഇത് കണ്ട് വെച്ചാ പിന്നെ പോയി ആഹ് പിന്നെ കിട്ടുല്ല ഇത് ഇതൊന്നും കണ്ടിട്ടില്ല തോന്നണ് ണ്ട്
ആഹ് അവര് ഫുള്ള് നെറ്റിട്ട് മര ഫുള്ളായിട്ട് നെറ്റിട്ട് വെച്ച്
ആഹ് അത് കണ്ട് കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒരറ്റക്കായ കിട്ടൂല ഇൻക്കൊരു പേരൊക്കാ മരം പേരക്കന്റെ ഇത്ണ്ട് അത് നമ്മള് വാങ്ങി സ്ഥിരം വാങ്ങിച്ചപ്പോ തന്നെ അവിടെ ഉള്ളതാണ് അത്യാവശ്യം നല്ല വലിയ നാടൻപേരയാണ് പക്ഷെ അത്യാവശ്യം നല്ല വലിയ കായ ഉണ്ടാവും ഉള്ളില് റെഡ് കറയിട്ട് ഉള്ള ഒരു ഇതാണ് അത് ആഹ് അത്മുങ്ങരു പേരക്ക് കിട്ടൂല ഇണ്ട് അവിടെ ആ ഏയൽന്ന് വെച്ച ഞാന് നമുക്ക്‌ അലക്കാനും ഇതിനൊക്കെുള്ളരു കൊട്ടത്താളായിട്ട് വലുതായിട്ട് ടൈൽസ്ട്ട ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള അലക്ക കല്ലൊക്കെ ആയിട്ട് നേരം വെളുക്കുമ്പോഴേക്കിന ആ പേര കൊട്ടത്താളം കാണാണ്ടാവില്ല ഇത് ഇങ്ങട്ട് കടിച്ച് കടിച്ച് കടിച്ച് ഈ പെരക്ക കടിച്ച് കടിച്ച് കടിച്ച് ഫുള്ളായിട്ട് അയ്ല ഇട്ടിട്ടുണ്ടാവും ഇതിങ്ങനെ കാറന്ന്തിന്നുമ്പോൾ പിന്നെ അയ്ന്റെ കുരുവും അയ്ന്റെ പിന്നെ ഇങ്ങനെ പേരക്കന്റെ ഇങ്ങനെ പീസ്ചെയ്യല് എങ്ങനാ ഇങ്ങനെ നമ്മളിങ്ങനെ ചെരണ്ടി ചെരണ്ടി എടുത്ത പോലെണ്ടാവില്ലേ അത് മൊത്ത കരം ആ ഒരു കൊട്ടത്താളം മുഴ ഞാൻ പറങ്ങിട്ട് ഞങ്ങള് മാക്സിമം കിട്ട് കയ്യെത്ത്ണ ഭാഗത്ത് കിട്ടുന്ന ഭാഗത്തുള്ളതൊക്കെ നമ്മള് കവറ് കെട്ടി വെക്കും നമ്മള് സദാ ഈ ആ വീട്ടിൽന്ന് നമ്മള് കടയിൽന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക്കിന്റെ കവറ്
ആഹ് അങ്ങനെയ ആകുമ്പോ കാണില്ല അപ്പം നമുക്ക് കി
ആഹ് അങ്ങനെ വെടു വെച്ചിട്ടുണ്ട് ഇനി ചീനി ചാടാണ്ടിരുന്നാ മതിയ എന്ന് പറഞ്ഞാലും എന്റെ തൊട്ട വീട്ടിലെ പെണ്ണുണ്ട് അവരും കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ന്നാ നമുക്ക് ഒന്നേ ഇന്ന് എന്റെ മക്കക്ക് ഇന്ന് ഇന്നൊന്ന് കിട്ടി ഞങ്ങക്ക് വലുതൊന്ന് നല്ല മധുരംണ്ടായിരുന്നു
വീട്ടിലുണ്ടാക്കുന്ന എന്തായാലും നല്ല മധുരം ഉണ്ടാ കടയിൽന്ന് വാങ്ങുമ്പോം വലി ഇപ്പം ജാസ്തിയായിരിക്കും മധുരം ഉണ്ടാവില്ല
ആഹ് ഒരു വെള്ളം പോ വെള്ളത്തിന്റെ ടേസ്റ്റ് ആക്കാറല്ലോ അത് കാണാൻ നല്ല വലിപ്പണലോ അധികം മധുരന്നും ഇല്ലാത്ത പോലെ
ഉം അതെ
പിന്നെ എന്തൊക്കെ കുത്തി വെച്ചിട്ടും തിലൊക്കെ ഇട്ടിട്ടും വരണ എന്നുള്ളത് അതും അറിയില്ല
ശെരിയ പർണത് അയ്യോ ഒന്നും പറയണ്ട
ട്ടോ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും അതെ എങ്ങനെ ഉണ്ടാക്കിട്ട് മക്കൾക്ക് കൊടുക്കാനും അതൊക്കെ നല്ല ആഗ്രഹ പക്ഷെ എന്റെ ചെറുതിനെ കൊണ്ട് ഒന്നും നടക്കൂല ഞാന് കഴിഞ്ഞ മറ്റേത് മോന് കുറച്ചുമുന്നേ ഞങ്ങള് ഹൗസ് വാമിങ് കഴിഞ്ഞുടുന്നേക്കാ മോന ഒന്നുകൂടെ ചെറുതായിരുന്നു അപ്പൊ പിന്നെ കുറച്ചു നേരം കോടും കൂടുതലായിട്ട് ഉറങ്ങായിരുന്നു അപ്പൊ പിന്നെങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അധികം ഉണ്ടാക്കിരുന്നു ഇപ്പൊ ഒന്നു അധികം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റണില്ല ആഹ് ഇങ്ങനെയ കൃ ട്ടിയ അടി കൊണ്ട് നടക്കും പിന്നെ നമ്മള് പുറത്തക്കങ്ങാനം അർ കയിഞ്ഞാൽ ചെടിമ്മ ഒറ്റ ചെടിമ ഒരു പൂവ് ഉണ്ടാവൂല
ഉം
അങ്ങനെയണ്ടല്ലേ
ആഹ് മൂത്താള് നാലാം ക്ലാസ്സിലെത്തി
ഓഹ് അങ്ങനെ
ഉം
എന്നാ പിന്നെ ഞാൻ കട്ടെയ്യ ന്നിട്ട് ഇങ്ങളിങ്ങോട്ട് വിളിച്ചോ
അവ്ടെ ടൈമായിട്ടില്ലല്ലോ ആവണെള്ളോല്ലോ പിന്നെ കൊറച്ച് കഴിയ്യട്ടെ പിന്നെ എന്തൊക്കെ വേറെന്തൊക്കെ വിശേഷം
വേറെന്താവൊ വിശേഷം സുഖം തന്നെ ഞാനിപ്പ എന്റെ വീട്ടില് വന്നിട്ടാള്ളത് അ
അവു അപ്പം സുഖായിട്ടി ആഹ് സുഖം സുഖം ഇനി ഞമ്മക്ക് ബെഡ്മന്ന്ങ്ങട്ട് കാല് പൊങ്ങൂല നെല ത്തെക്കാൻ പറ്റില്ല അയ്ഷ് ഞാൻ പറിയും ഞാൻ പറിയും ഞാൻ പറയൊര് ചെകുത്താന്ണ് വന്ന് കേറും മേലില്
സത്യം ഞാൻ ഞാനിങ്ങോട്ട് വെരുമ്പോ ഞാൻ ഹസ്ബന്റിനോട് പറിയും എന്റെ വീട് എന്റെ റൂമ് എന്റെ ബെഡ്
എത ചായ എട്ക്കാൻ കഴിയൂല നീട്ടിട്ട് ഒരു വിളിയാ
അമ്മേ ഞാനും അങ്ങത്തന്നെയാ എല്ലാം പിന്നെ അമ്മേന്റെ മേലാ ഇണ്ടാവാ ഹാ ഓക്കെ
കൊടുക്ക് ആഹ് കൊടുക്ക്